ആഹ് കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് കേക്ക്ന്ന്
ആഹ് എന്തൊക്കെയാ അപ്പൊ ഹോബീസ്
ഹോബീസ് ഞാൻ പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിന്നെ ആഹ് ബുക്സ് മ്യൂസിക് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട്
ആഹാ ആഹ് ബുക്സ് ഒക്കെ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണോ
ആഹ് ബുക്സ് ഒരുപാട് വായിക്കും ചെറുപ്പം തൊട്ട വായിക്കുന്നുണ്ട് എഴ് ഒരു സെവൻത്ത് സ്റ്റാൻഡേഡ് ട്ട് വായി വായിച്ച തുടങ്ങിയതാണ്
ആഹ് ഞാൻ വായിക്കുവായിരുന്നു ഇപ്പം കുട്ടികളൊക്കെ ആയപ്പം ഒന്നിന് സമയം കിട്ടാത്ത കൊണ്ട് ഒന്നുല്ല കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരിക്കയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ മുമ്പ് വായിക്കുവൊക്കെ ചെയ്യായിരുന്നു ഇഷ്ടം പോലെ വായിക്കുവായിരുന്നു
ആഹ് അതിനിപ്പോം നമ്മൾ ടൈം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് കിട്ടത്തില്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ടൈമൊക്കെ കണ്ടെത്തി ആഹ് തുടങ്ങിക്കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് അങ്ങ് പോകും
ആഹ് അങ്ങനെ വിചാരിക്കും ഓരോ ടൈമിലും വിചാരിക്കും സമയം കണ്ടെത്തണുന്നത് പക്ഷെന്നാറിയൊ ട്വിൻസ് ആണ് രണ്ടു പേരും രണ്ടര വയസ് സായതയുള്ളു അപ്പം അവരുടെ പുറകെ ഓടുമ്പോൾ തന്നെ കുറെ സമയങ്ങ് പോകും
ഓ പിന്നെ ഫ്രീ ടൈം എന്നട്ട്
ആഹ് പിന്നെ ഫ്രീ ടൈം ഇവര് ഉറങ്ങുന്ന സമയം ഫ്രീ ടൈം ആയി ആണ് പക്ഷെ അന്നരം നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കുഞ്ഞിങ്ങടെ തന്നെ എന്തെങ്കിലും ജോലികൾ കാണും അല്ലങ്കി പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനൊന്നു അപ്പോഴ്ത്തേക്ക് കൊഴയും
ഔ ആ ഹാ ഹാ
അത് കാരണം ഇപ്പം വായന ഉള്ള കാര്യങ്ങളൊന്നുല്ല പിന്നെ ആകെ ആഹ് ഒന്നുമില്ല
ഓ ശരി ശരി ഞാൻ നേരത്തോട്ട് വായിക്കുന്നുണ്ടായിരുന്നു പണ്ടോട്ടെ വായിക്കുമായിരുന്നു വായിക്കുമ്പംപ്പ
ഞാനും പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഫ്റ്റർ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന ടൈം വരെ കല്യാണവത്തിന്റെ സമയം വരയും ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് പുസ്തകങ്ങള് വായിക്കും. ന്യൂസ് പേപ്പർ അങ്ങനെ അത്യുറേറ്റ് ആയിട്ട് വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുഞ്ഞുങ്ങളായപ്പോ ഒന്നും നടക്കുന്നില്ല
ഓ ശരി ശരി ആഹ് അത്ത്തി പാടല്ലേ എല്ലാം കൂടെ കൊണ്ടുപോകാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലാത ഇതല്ലാതെ വേറെന്താ ഹോബീസ് ഉള്ളേ
വേറെ ഹോബീസ് ഞാന് ഡാൻസൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ അതുംല്ല
ഓ ആഹ് അപ്പം പഠിക്കുന്നുണ്ടായിരുന്നു പ്രൊഫൻ
ആഹ് ഞാന് ഭരതനാട്യം പഠിച്ചതാണ് അപ്പൊ പക്ഷെ ഒന്നുമില്ല ഇപ്പോ
ഓ ആണല്ലേ
ആഹ് ഇതയ് ഇവര് ഫ്രീടൈമായിരുന്നേ അപ്പം മാസംന്തിക്കാവിത പ്രസവിച്ചതായതുകൊണ്ട് അതിന്റേതായ കുറെ കെയറും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് നമുക്ക് വേറെള്ള കാര്യങ്ങളിലോട്ടൊന്നും തിരിയാനുള്ള സമയം കിട്ടത്തില്ല
ആഹ് ആഹ് ഒയ് ഡാൻസ് പാട്ട് എന്നൊക്കെ പറയാന്ന് ഇച്ചിരി നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്നല്ലേ ആ അതെ അതെ അപ്പം നമ്മള് കൊറച്ച് നല്ലപോലെ മേക്കപ്പ് ചെയ്ത് കൊണ്ടു പോയാലേ കാര്യങ്ങള് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ
അതെ അതെ ക്രിക്കറ്റിന് എങ്ങനെ ടീമിൽ അങ്ങനെ കളിക്കുന്ന അതോ അല്ലാതെ
അ ആഹ് ഫണ്ട് എല്ലാം ഉണ്ട് ഫ്രണ്ട്സ്‌ ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ക് ടീം ഒണ്ട് ഒക്കെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഒണ്ട് അന്നേരം അവിടെ- ഡിവിഷൻ കളിക്കുന്നുണ്ട് എ ഡിവിഷൻ കളിച്ചുകൊണ്ട് ഈ വർഷം എ ഡിവിഷൻ കളിച്ചു അപ്പം ഡിവിഷനിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ എല്ലാ- പിന്നെ ടൂർണമെൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്.
ആഹ് ആഹ്.
അതും ചെറുപ്പം തൊട്ടെയുള്ള ഫാഷനാണ് ക്രിക്കറ്റ് അത്- ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂൾ ടീമ് കോളേജ് ടീമ് അങ്ങനെയൊക്കെ പോയിപ്പോയി. പിന്നെ വ വർക്ക് ഒക്കെ ആയപ്പോ പിന്നെ ടൂർണമെൻസിൻ്റെയും കളികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു.
ആഹ് വർക്ക് ഇപ്പോ ഒരുപാട് നാളായോ.
വർക്ക് ഞാൻ ആ ഞാൻ കോളേജ് കഴിഞ്ഞ് തൊടങ്ങിയ കാലം തൊട്ടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ഇപ്പോ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ് കയറിയിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷവുന്നു.
അതെയില്ലേ ആഹ് ആഹ്.
അപ്പോ അയിന്റെ ഫ്രീ ടൈമിലും ബാക്കി സൺഡൈസിലൊക്കെ നമുക്ക് കളിക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യള്ളൂ. പിന്നെ ലീവൊക്കെ വരുന്ന സമയത്ത് പഴയത് പോലെ ആക്റ്റീവ് ആവണന്ന് ആഗ്രഹവുണ്ട് പക്ഷെ ഈ വർക്കിന്റെ പ്രഷറും- എല്ലാം കൂടെ ഒക്കെ ആയപ്പോ ഇച്ചിരി പാടാ
അതെയല്ലേ.
അ എന്നാ ഇപ്പൊ എന്നാലും കൊറെ ഒക്കെ മാനേജ് ചെയ്തുകൊണ്ടൊ വാൻ നോക്കുന്നുണ്ട് കൊറേയൊക്കെ പറ്റുന്നുണ്ട്.
ആഹ് ആഹ്.
അങ്ങനെ വിട്ടു കളയാൻ പറ്റാത്ത പരിപാടി അയതുകൊണ്ട് പിന്നെ നമ്മള് എങ്ങനെങ്കിലും ടൈം കണ്ടെത്തിയങ്ങ് പോവും.
അതെ ചെല ഹോബീസ്ന്ന് പറയുമ്പോ നമുക്ക് വിട്ടു പോവുമ്പം പറ്റത്തില്ലല്ലോ.
അതെ അതെ എനിക്ക് ഹോബി എന്ന് പറയുന്നതിനേക്കാളും മേളിലാണ് ക്രിക്കറ്റ്.
ആഹ് പാഷനല്ലെ അതിനോട്.
ആ അതെ അതെ ക്രിക്കറ്റ് വിട്ട് നമുക്കൊരു വേറൊരു ലൈഫില്ല അങ്ങനെ അതുകൊണ്ട് നമ്മള് എവിടെ ലീവ് എടുത്തിട്ടാലും കളിക്കാൻ പോവും അങ്ങനത്തൊരു പരിപാടിയാണ്.
ആഹ് ആഹ് ആഹ്. ആ
അല്ലതെ വേറെ ഹോബീസ്
വേറെ ഞാൻ പണ്ട് അത്യാവശ്യം എഴുതിയൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പം അതും ഇല്ല എ എഴുത്ത് നമ്മള് ഈ കഥകളൊക്കെ വായിക്കുമ്പോ നമ്മള് കൊറേയൊക്കെ ചിന്തിച്ച് കൂട്ടുവല്ലോ. ഓരോരോ സ്റ്റോറികള് മനസ്സിലിട്ട് നമ്മള് നമ്മുടെതായ കോറെ കഥാപാത്രങ്ങളൊക്ക ക്കെ ചിന്തിച്ചു കൂട്ടി അതൊരു കഥയാക്കി കവിതയക്കിയെക്കെ എഴുതല്ലോ അങ്ങനെയൊക്കെ എഴുതായിരുന്നു പണ്ടൊക്കെ.
ഓ ആണല്ലേ അത് അടിപൊളി പരിപാടിയാണല്ലോ.
നമ്മുടെ ഒരു സമയോം പോകും. അത് അത് പിന്നെ നമ്മൾ എഴുതി നമ്മൾ തന്നെ എഴുതുന്ന ലിറിക്സ് കറക്റ്റ്ണോന്ന് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട വരികള് മാറ്റി കുറിച്ച് അങ്ങനെ അങ്ങനെ കൊറഞ്ഞ സമയം പോവണ് ആ സമയത്ത്
ആ പക്ഷേ അതൊക്കെ ഭയങ്കര കഴിവാട്ടോ ഈ എഴുത ഇപ്പം ഈ ഇമാജിനേഷനൊക്കെ ചെയ്ത് എഴുതന്നൊക്കെ പറയുന്നത് ഭയങ്കര കഴിവ.
ആ അതും അതല്ല നമ്മള് ആ ഇതിന് വേണ്ടി ടൈം സ്പെൻഡ്യ്യണമല്ലോ. എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ട്ടാണെ കൂടുതലും. അപ്പൊ ഒറ്റക്ക് ഇരിക്ക്ന്ന ആ സമയത്ത് നമ്മള് ഇങ്ങനെ ആലോയിച്ച് ഓരോന്നൊക്കെ ആലോചിച്ച്. നമ്മടേതായ ഒരു ഇമാജിനറി. കാര്യങ്ങളിങ്ങനെ കേറിക്കൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ട.
ആഹ് പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരിക്കും അല്ലെ.
ആഹ് ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈം പൊതുവെ ഇല്ലല്ലോ. എപ്പഴും ഇവര്‌ രണ്ട്പേരും കൂടെ കാണും രണ്ടുപേരുടെ കാര്യങ്ങള് നമ്മള് ബിസി ആവുമ്പോഴത്തേക്കും. നമുക്ക് പിന്നെ നമ്മടേതായ ഒരു ടൈമ് കിട്ടത്തില്ലല്ലോ
ഒരു പക്ഷേ വേറൊരു സന്തോഷവാണ്
ആഹ് അതെ
അല്ല കൊറച്ചു കൂടെക്കെ ഒന്ന് ആർട്ടായി കഴിയുമ്പളേ ആ അത് പിന്നെ അറിയ അറിയാം പിന്നെ നമുക്ക് വിടെ ഫാമിലിയിലും പിള്ളേരൊക്കെ ഉള്ളോണ്ടേ നമക്ക് എങ്ങനെ അയ്ന്റെ എങ്ങ്ന്നെക്കെറിയാം
ആഹ് പിന്നെ അവരുടെ കുറുമ്പും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം
ഉം അതെ അതെ അതെ
പ്രൗഡാണല്ലേ
പിന്നെ ഒറപ്പായിട്ടും പിന്നെ ഈ എഴുത്ത് അല്ലങ്കി കഥ എഴുത പാട്ട്ഴുത എന്നൊക്കെ പറ നമ്മള് ഉറച്ചെന്ന് എല്ലാവരിൽ നിന്നും മാറി അങ്ങനെ എന്തേലും പറഞ്ഞ് ഒന്നു മാറി കൊറച്ചൊന്ന് ഏകാന്തമായിട്ടിരുന്നാലല്ലേ നമക്ക് ആ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ
അതെ അതെ അതെ
അപ്പളല്ലേ കൃത്യമായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാനും വരക്ക വരക്കുന്നതായിട്ട അയിന്റെ വാലിടിറ്റി എഴുത്ത് വായന ഈ വരയ്ക്കുന്നത് അതെന്താ ഒത്തിരി നമ്മുടേതായ സ്പേയ്സ് കണ്ടെത്തി ചെയ്യേണ്ട ഒരു പരിപാടിയല്ലെ
അതെ അതൂ അല്ല നമ്മളിപ്പം നമ്മള് എഴുതണോങ്കിൽ തന്നെ നമ്മള് കൂടുതല് വായിക്കണം നമുക്ക് വായിക്കുമ്പളാണല്ലോ പുതിയ പുതിയ ആശയങ്ങള് കിട്ടുന്നത്
ആ അതെ അതെ ചെലപ്പോ ഒരു കഥ വായിക്കുമ്പോ ചെലപ്പോ നമുക്ക് ഇതെന്തുകൊണ്ട് അങ്ങനെ ആ മാറി കൂടാം മാറിയാൽ കഥ ഇങ്ങനൊവോല്ലേ എന്ന് വിചാരിച് നമുക്കാണങ്കിൽ അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റും
ആഹ് നമുക്ക് വ വായ
അങ്ങനെ എഴുത്തിനോട് വല്ല്യ താല്പര്യം തോന്നിട്ടില്ലട്ടോ വായിക്കുമ്പോ നമ്മള് ആ ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ നമ്മള് ആ ഒരു കഥയില് മുഴുകിയ
ആഹ് അത് ആഹ് അത് ശരിയാ നമ്മള് പലപ്പഴും ഓരോ സ്റ്റോറീസ് വായിക്കുമ്പോ നമ്മള് അതിലെ ഒരു ഇതായിട്ട് നമക്ക് തോന്നും
ആ അതെ അതെ ചെല കഥകളാണ്ന്നുണ്ടങ്കില് അല്ലെങ്കിൽ നോവലുകളാണ്ന്നുണ്ടങ്കിൽ ഇത് വായിച്ച് കഴിഞ്ഞാല് നമക്ക് നമ്മടെ ഇത് ഇട്ട് പോത്തില്ല
ആഹ്
ചെലത് നമ്മുടെതിങ്ങനെ ചെലത് നമ്മുടെ മൈൻഡിലിങ്ങനെ ഭയങ്കരമായിട്ട് പതിഞ്ഞു പോവ്ണ്ട്
അതെ അതെ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട
അങ്ങനെ എഴുത്തുകാരന്ന് പറഞ്ഞങ്കില് ബെന്യാമീനെ ഭയങ്കര ഇഷ്ടാണ്
ആഹ് ആഹ്
ബെന്യാമീനെ ഭയങ്കര ഇഷ്ടാ പിന്നെ ബഷീറിന്റെ എഴുത്തുകളും തുള്ളത് ഭയങ്കര ഇഷ്ടാണ്
ഷീറിന്റെ എഴുത്തുകള് ഭയങ്കര ഇഷ്ടാണ്
ചെർക്കാ ന്ന് പറഞ്ഞത് ചെറുത് സൈസ് സ്കൂൾ ലൈബ്രറിന്നെക്കെ ഏറ്റവും കൂടുതല് നമക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ബഷി ഷിറിന്റെൻ്റെക്കെ കഥകളായതുകൊണ്ട് ചെറുപ്പം തൊട്ടെ വായിച്ച് തുടങ്ങുന്നതായിരുന്നു
അതെ
അപ്പം പുള്ളിക്കാരന്റെ എഴുത്തും ആ ഒരു രീതിയൊക്കെ ഭയങ്കര ഇഷ്ടാണ്
അതെ തനി നാടൻ ശൈലി ആയതുകൊണ്ട് നമക്ക് അതിനോട് ഒരു അറ്റാച്ചിഡ് ആയി പോവും
അതെ അതെ അതെ നല്ല രസം പിന്നെ ബെന്യാമിന്ന് പറഞ്ഞാ പിന്നെ പുള്ളിയുടെ ഇമാജിനേഷനും കഥകളുടെ ഡെപ്ത്തും എല്ലാം ഭയങ്കര സെമി എനിക്ക് ഏറ്റവും ബഷീർനേക്കാളും ഏറ്റവും കൂടുതല് എനിക്കിഷ്ടം ബെന്യമിനെ ബെന്യമിന്റെ അതാണ് എന്റെ ആത്മഹത്യ
ആഹ് ആഹ് പുള്ളി നമ്മുടെ ലൈഫ് മാക്സിമം അതേപോലെ തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ
എനിക്ക് തോനുന്നു പുള്ളിയുടെ ആടുജീവിതമായിരിക്കും ഒട്ടുംമിക്കവരും ഒട്ടുമിക്കവര്ന്ന് വെച്ച എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒട്ടുമിക്കവരും വായിച്ചേക്കുന്ന ചിലപ്പോൾ പ്പൊ ആദ്യം ആടുജീവിതമായിരിക്കും ഞാനും നമ്മളും ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ആടുജീവിതത്തിന്റെ ചെറിയ പോർഷൻ സ്കൂളിന്റെ മറ്റു നമ്മുടെ ബുക്സിൽ വരുമല്ലോ പഠിക്കുന്ന ബുക്കില് വരാ ആഹ് പുസ്തകത്തിൽ അങ്ങനെ തുടങ്ങി ബുക്കെടുത്ത് വാങ്ങിച്ച് തുടങ്ങിയതാണ് ഈ പുള്ളിയായിട്ട് അത്രയ്ക്കും ഇഷ്ടമുണ്ടാവാൻ കാരണം
ആഹ്
പിന്നെ ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ വായിച്ചത് പുള്ളിയുടെ ലാസ്റ്റ് നോവൽ ഉണ്ടാവുന്നില്ലോ ഏറ്റവും ഇറങ്ങി സോർബ അല്ല മൾബറി നീവിന്റെ ശോഭയെ കുറിച്ച് പറയുന പറഞ്ഞൊരു ബുക്കുണ്ട്
ആഹ് ആഹ്
ലാസ്റ്റ് വായിച്ച് അത് പുള്ളി ലാസ്റ്റ് ഇറക്കിയ നോവലാ അത് കുറേ കാലം കൊണ്ട് വാ എടുക്കണം എടുക്കണംന്ന് വിചാരിച്ച് ഇരിക്കുകയായാരുന്നു എന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് ചെയ്തു അങ്ങനെ അത് വായിച്ചു തീർത്തു നല്ല ബുക്കാണ് നല്ല അടിപൊളി കഥയുള്ള നല്ല
എന്താ പേരെന്താ ഞാന് ഇല്ല ഞാൻ ഈ അടുത്ത് ഒന്നും വായിക്കാത്തത് കൊണ്ട് എനിക്ക്
ആഹ് മൾ മൾബറി നിന്റെ സോർദയെക്കുറിച്ച് പറയൂ അങ്ങനെയാണ് എന്റെ ഓർമ്മ
ആഹ് ആഹ്
ബുക്ക്എൻ്റെലിരിപ്പുണ്ട് ഇവിടെ ഏതോ ഒരു ഷെൽഫിലിരിപ്പുണ്ട് ബുക്ക്
അ ഹാ അത് എന്തിനെ പറ്റിയുള്ളതാ
അതൊരു ഒരു പ്രസിദ്ധീകരണം നടത്തുന്ന ഒരു ഒരു ഒരു ചേട്ടനെ കുറിച്ചാ ചേട്ടൻ നല്ല ഒരു പുള്ളിക്കാരനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ കോഴിക്കോടുള്ളൊരു ഒരു ആള് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം നടത്താനൊക്കെ പോകുന്നത് കേട്ടാ ആളുടെ ലൈഫും ആളുടെ വൈഫിൻ്റ് ലൈഫ് ഒക്കെ ആയിട്ട് ചെയ്യുന്നൊ ഒരു സംഭവം
അതേല്ലെ
അതെ
ആഹ്
ഇന്നാ ശരി ഞാനേ വിളിക്കാം കൊർച്ച് കയിഞ്ഞിട്ട് ഓക്കെ.